ഹലോ
ഹലോ കേൽക്ക്ണില്ലേ കേക്കാല്ലോ എനിക്ക് കേക്കാം
ഓ വെറുതെ ഇരിക്കുന്നു മോനെ ഒറക്കീട്ട് ഓടിരിക്കുന്നു
ഓ ആ ചെറ്താണോ വേറെ മ വെല്ല്യെ മക്കളൊന്നുല്ല ഇല്ലില്ല ഒരാളേ ഒള്ളു ആ ആണ് അയാളെ എല്ലാം ഒതുക്കി
ഒറക്ക കഴിയുമ്പോഴേ നമ്മുക്ക് ഇച്ചി നേരം ഇരിക്കാനൊക്കത്തൊള്ളൂ അവിടെ വെല്ല്യെ മക്കളൊക്കെ ഒണ്ടോ ഹലോ
ഇവിടെ അയിന്റെ എൽ കെ ജി ആണ് പരിപാടിയാണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ രണ്ടു പേരും ആ
ആ രണ്ടു പേരും ണോ ഏ എങ്ങനെ മോൻ മാരാണോന്ന് രണ്ടു പേരും എങ്ങനെ മനസിലായില്ല രണ്ടു പേര് മോനാണോന് മോനാണോന്ന് അല്ല അല്ല അല്ല മോള ആഹ ആണോ ആതെ ജോലിയെല്ലാം ഒതുങ്ങിയോ ഓ അതൊക്കെ എപ്പഴേ കഴിയും സ്കൂളിൽ പോകുമ്പോ ഫുഡ്‌ വേണമല്ലോ നേഴ്‌സറി പോകുമ്പോം അപ്പൊ പിന്നെ ആ അതെ രാവിലെ ആവില്ല ആ ആ ഉ വീട്ടി എ ല്ലാരും എന്താ എടുക്കുന്നു സുഖാ യിട്ട് ഇരിക്കുന്നോ ആ സുഖായിട്ടിരിക്കുന്നു അവിടെ ആരൊക്കെ ഉ ണ്ട് കൊറെ ആൾക്കാരുണ്ടോ മഴ ഒക്കെ ഉണ്ടോ മഴ മഴ ഇന്ന് കുറവാണ് ഇന്നും ഇന്നല ലും മിനിഞ്ഞാന്നും ഒ ക്കെ കുറവാണ് പിന്നെ ഇന്ന് രാവിലെയാണ് ഉടായിപ്പിൽ ഒന്ന് പെയ്ത ഇന്ന് രാവിലെ ചെറുതായിട്ട്- മുട്ടക്കർ ഇതുണ്ടന് അല്ലാതെ
ആഹഹ് ആഹ്ആഹ്
വീട്ടില് വീട്ടില് കൊറെേ ആളണ്ടോ അതോ നിങ്ങ മാത്രേള്ളൂ ഇല്ല ഞാനും ഞാന് ഹസ്ബൻഡ അച്ഛനും അമ്മ ആ ആ ഹസ്ബൻ് പിന്നെ പുറത്ത്രു വൈകുന്നേരം വരുല്ലേ
ഇല്ല ആഴ്ചയില വരു
ചിലവരത്തോളൂ ആ ആ ആ ഫുഡൊക്കെ റെഡി ആയി അവിടെ മീനൊക്കെ കിട്ടാറുണ്ടോ ആ മീ വരും എതിലൂടെ വരും കൊണ്ടുവരുന്നല് വരുുംല്ല ഇപ്പം പൊതുവെ മീൻ കുറവല്ലേ ആഹ ഇപ്പൊ കൊറവാണ്
ആ മറ്റേ ഒക്കെ
ഒക്കെ ഒരുപാടുണ്ടന്നോപ്പോ ആ ആഹ് ഞ അങ്ങനെ ആർക്കും മത്തി ഒത്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ ആ മക്കളൊക്കെ മീൻ കൂട്ടുവ ആഹ മക്കളൊക്കെ കൂട്ടും നമ്മള് കൊടുക്കണം വാര്രി കൊടുക്കണം ഒറ്റക്ക് ന്നില്ല കഴിക്ക ആ ചെറിയ പാട്ടള ആഹ നിങ്ങെന്താ ഡിഗ്രിൊക്കെ കഴിഞ്ഞതാ വർത്ത
ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല കുഞ്ഞുള്ളത് കൊൊണ്ട് ഇനി ഇപ്പഴൊന്നും നോക്കാനൊക്കത്തില്ല
ആഹ അത ഒരു മൂന്ന് വയസ ആവണല്ലേ ആ അംഗൻവാടിയിലൊക്കെ വീട്ടിട്ട് എന്തെങ്കിലും നോക്കണം വെറുതെ ഇരുന്നിട്ട് കാര്യ ആഹ് അതെ വെറുതെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നാ ജീവിതം പോയി ഉ അതെ നമുക്കൊരു ജോലി ഉണ്ടെങ്കി നമുക്ക് സ്വന്തം കാര്യം ഇക്കാത്ത
ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അര മണി കഴ
ആഹ അതെ ചെറുതെങ്കി ചെറിയൊരു ഇൻകം അതെ തന്നെ നേരല്ലാം അമ്മ ഒരുപാട്ന്ന ആഗ്രഹിക്കാൻ പാടില്ലല്ലോ ആഹ ഡിഗ്രി അഏതായിരുന്നു ബ കോ ആരുന്നു അപ്പൊ അക്കൗണ്ടിങ്ങന് ചാൻസുണ്ട് ഉം എന്തോ അപ്പ കോൺസോക്ക ആ അക്കൗണ്ട്സ് നോക്കണം. ആ ആ ഞാനിപ്പം അകൗണ്ട്സ് നോ കഴിയാനായി ബി കോം തന്നായിരുന്നൊ ആഹ് അതെ ആഹ് പിന്നെ പൊറത്താണൊ ആ അതെ ഹസ്ബെൻ്റ് ഇവിടെല്ല അക്കൗണ്ടൻറ് ആണ് പൊറത്താണ് ആ ആ ആ ആ പിന്നെ വീട്ടിൽ വേറാരൊക്കെ ഉണ്ട്? ഇവടെ മുത്തച്ചി ഇറച് എല്ലാരും ഉണ്ട് അങ്ങനത്തെ എല്ലാരും ഉണ്ട് എല്ലാരുംള്ള വീടാണ് ഇമ്മ ഇപ്പ മക്കളും കുറെ മക്കളും എല്ലാരുംണ്ട്
ആഹ് ആ ആ ആഹ ഇപ്പൊ കൂട്ടുകുടുംബായിട്ട്
ആ അതെ ജോയിൻഫാമിലിയാ. വീടെടുത്തോണ്ട് ക്ണ് വീട് പണി കഴിയാനായിണ്
ആ എനിക്കും ഭയങ്കര ഇഷ്ടാ യി കൂട്ട് കൂടുംബം
ആ അത്പ്പ ആ സംഭവം രസ്സാണ്. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇതുണ്ടാവും ഉം കൊറേ ആളുകളുണ്ടാവുമ്പളെ പിന്നെ ഒറ്റക്ക് താമസിച്ചാലും ആ പൊറത്തുന്ന് വന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ആഹ് ആഹ് അതെ നോക്കിട്ട് കാര്യല്ല നമ്മക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കഴിഞ്ഞാ കൂട്ട് കൂടുംബമാണെങ്കി എല്ലാരും കൂടെ അത് മാനേജ് ചെയ്വല്ലോ ആ അതുണ്ടാവും അല്ല ഒരു സഹകരണം ഉണ്ടായാല് അ ഒക്കെ സെറ്റാവും. അപ്പൊ എല്ലാവരുമായിട്ടൊരു സഹകരണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വ ന്ന് കഴിഞ്ഞാ അത് പറയാനു ഇപ്പ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് പറയാൻ കുറച്ച് ആൾക്കാര് വേണ്ടെ. ആ വേണം. നമ്മൾ ഒറ്റക്ക് മാറി താമസിക്കുമ്പോ ആ ഒരിതങ്ങ് പോവും ആ അതെ എനിക്ക് കൂട്ട് കുടുംബത്തിനോട താൽപ്പര്യം ഇങ്ങള് കല്യാണം കഴിച്ച് വന്നപ്പം ഇ ഇങ്ങനെ ഈ വീട്ടിൽക്കന്നെ വന്നത് അതോ ആ വീട്ടിൽ തന്നെയാ വന്നെ. അ ആ കൊറേ ആളൊന്നും ഇല്ലേനി ല്ലേ
ഇല്ലില്ല
അച്ഛനും അമ്മയും പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയെ കല്യാണം കഴിച്ചു ഞാൻ വരുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു വിട്ടേ
ആ ആ
ഇത്രേം പേരെ ഒള്ളൂ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ
അത് രസവല്ലേ ആഹ് ആഹ് രസാ ണ്. വേറെ മക്കളൊന്നുല്ലേക്കുലേ ഇല്ലില്ല. ആഹ് നിങ്ങള് മാത്രേ ഇണ്ടാവുള്ളൂ വൈകുന്നേരം എന്താ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കോ
ആ ഇപ്പം പിന്നെ അച്ഛൻ പുറത്ത് പോയിട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങീട്ട് വരും
ഓ അപ്പ ഇണ്ടാക്കണ്ട ഉണ്ടാക്കണ്ട സമയം കിട്ടണ്ടെ എല്ലാത്തിനും കൂടെ ഈ കുഞ്ഞാൾണന്നെ പിന്നെ പിന്നെ ഒന്നും നടക്കതില്ല ഇയാളെ കൂടെ നടക്കണം. ആഹ് ആ വികൃതിയാണൊ ഓ അതെ അതെ വികൃതിയെ ഒള്ളൂ. ഒറ്റക്ക് നമുക്ക് ഇരുത്താനൊക്കത്തില്ല. ആഹ് അനിയിപ്പോ തുടങ്ങണല്ലേ ഒള്ളോ ഒന്നരല്ലെ ആയി ട്ടൊള്ളൂ. ആഹ് സ്റ്റാർട്ടാവണെ ഒള്ളൂ. ഉവ്വ ഉവ്
ഈയൊര് സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്ക
ശ്രദ്ധിക്കണ്ടായൊ അതെ ഓരെ വേക്ക്ല് വേണം എപ്പഴും ഉം
രാവിലെ നമ്മൾ എണീറ്റ് എന്തെലും ജോലി ചെയ്യാവന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മ
അവൻ നമ്മുടെ കൂടെ എണീക്കും ആഹ് ആഹ് ആഹ് പിന്നെ ഉച്ചക്കത്തെ എല്ലാം ആ വണൊങ്കി തന്നെ ഒരു സമയമാവും ആഹ് അല്ല
മ്മേ ഞാനും കൂടങ്ങ് നിക്കുവാണെങ്കി പെട്ടെന്ന് കഴിയൊല്ലോ പക്ഷെ ഒക്കത്തില്ല അങ്ങനെ ഇവന് ഉണ്ടങ്കി കൂടുതല് എന്റെ കൂടെ ഇരിക്കത്തൊള്ളൂ കാരണം ഈ പാലുകൂടി ഒള്ളത് കൊണ്ടേ കൂടുതല് ആഹ് കൂടുതലും എന്റെ കൂടെയിരിക്കുന്നെ അപ്പൊ അമ്മയെ കൂടു
കൂടുതലങ്ങോട്ട് സഹായിക്കാനൊക്കത്തില്ല അമ്മക്കാണെങ്കി കയ്യ് എം ഒന്ന് വീണ് കൈയ്യൊന്ന് ഒടിഞ്ഞായ്ര്ന്നു ആഹ് അപ്പൊ പിന്നെ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകള് ഉണ്ട്
ആ വീണ് ഒടിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടായിന്നു വീട്ടീന്ന് എന്റമ്മയൊക്കെ വന്നിട്ടാ
ഇവടെ ല്ലാം ഫുഡൊക്കെ ണ്ടാക്കുന്ന പിന്നെ എന്നെ കൊണ്ട് ഒക്കുമ്പഴെല്ലാം ഞാൻ ചെയ്യും കാരണം കുഞ്ഞുവായിട്ട് കൊ
നൈറ്റ്‌ പാടല്ലേ
ആ അതിന് അതിന്റെതായ ബുദ്ധിമുട്ടുകള് ആഹ് അമ്മാടെ കൈ സുഗായി വരുന്നതേ ഉള്ളൂ
ഇ കു പിന്നെ പിന്നെ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെയൊക്കെ പോണ് സുഖായിട്ട് പോണ് മക്കളവിടെ കരയുണ്ട് ഏയ് അങ്ങനെ ഇവിടെങ്ങനെ പുഴ തോട് അങ്ങനത്തെ ഏരിയ അല്ല ഇവിടങ്ങനെ കാ ഒരു- മരങ്ങളൊക്കെ ഉള്ളെ കാട്ടു പ്രദേശാണ് ഉം ആആ ഞങ്ങക്ക് ഇവിടെ ഒരു കായല്- ഒക്കെയുണ്ട് മ് അത് ഇഷ്ടം പോലെ നീയൊ ക്കെ കിട്ടുന്നയാരുന്ന് അ അതിന്നോ ഇപ്പൊ കൊറേ നാളുകൊണ്ട് കായലിന്നു കിട്ടുവോ ആഹ് കായലിന്ന് കിട്ടുവാരുന്നു പിടിക്കല നല്ല മീനായിരുന്നു
ആ ഓരോരുത്തര് ഈ -
ഒത്തിരി വല വീശിയും അല്ലാതെ ഈ ചൂണ്ടയിട്ടൊക്കെ പിടിക്കുവായിരുന്നു ആഹ് ആഹ് ഇപ്പ കൊറേ നാളുകൊണ്ട്- അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടുന്നില്ല കക്ക കിട്ടും കക്ക വരുന്നവരുണ്ട്
കക്കാ ഇഷ്ടംപോലെ കിട്ടും പക്ഷെ എന്നും നമുക്ക് കക്ക തിന്നാനും-
തിന്നാൻ ഒക്കത്തില്ലല്ലോ ആ ഇല്ല ഇല്ല ആ കടുക്ക കടുക്കല്ലേ കടുക്കാന്നല്ലേ പറയാ ഇവടെക്കെ കക്കാന്നാ പറയല് അതെന്താ കാട്ടല് ഫ്രൈ ആക്കേ- ക്കലാ
പിന്നെ വേറെന്തോ വേറെ അതേ കൂട്ട് തന്നെ എന്തോ ഉണ്ടല്ലോ എന്ത കല്ലുമ്മക്കാ -
കല്ലുമ്മക്കായ ഉണ്ടെല്ലോ ആ
അ അവിടെ അതിന് അങ്ങനെല്ലേ പറയുന്നെ
ഇവിടെ അങ്ങനെ അതില്ല.
അല്ലേ ക ക്ക മറ്റേല്ല നമ്മള് തോട് പൊളിച്ചെടുക്കത്തില്ലേ ഇങ്ങനെ പുഴുങ്ങീട്ട്?
ആ വാങ്ങല്ണ്ട് പക്ഷെ ഇവിടെ അത്ര പരിചയല്ല.
ആ ആ ഇവിടൊക്കെ അത് ഒത്തിരി കിട്ടും. നല്ല ടേസ്റ്റാ നമുക്ക് ഓരം വെച്ചുംഒക്കെ കഴി
ഒക്കെ കഴിക്കാ. ആണോ? എന്നും നമുക്ക് എന്നും നമുക്ക് അങ്ങനെ കഴിക്കാനൊക്കെത്തില്ലകാരണം അതില് കാൽസ്യം കൂടുതലാ. ആ ആ
അപ്പൊ എന്നും കഴിച്ച് കഴിഞ്ഞാ അത് ശരീരത്തിന് ബുദ്ധിമുട്ടല്ലേ?
ആ
ആ മക്കള് വന്നോ? ആ ഇവിടെ ണ്ട്. ആക്കെ കേട്ട് വന്നിട്ട് കൊറച്ചേരായി മൂന്ന് നേരത്തെ വിട്ട് നോമ്പായതുകൊണ്ടേ നേരത്തെവന്നോ നോമ്പല്ലേ ഇന്നും നാളിയൊക്കെ ആഹ്
ക്ഷെ ഇപ്പടെ ഞാൻ അനക്ക കേട്ട
ആഹാ അപ്പൊ ഞാ ഓലെടുത്ക്ക് വന്നതാണ് കരച്ചില് കേട്ടപ്പോ ഇല്ലാ അങ്ങനെയൊന്നുല്ല വീക്കെൻഡിലൊക്കെഎപ്പളെലും പുറത്തു പോവും ആഹാ അങ്ങനൊക്കെ നിങ്ങളാമ്മക്കൊക്കെ ങ്ങനെ പൊറത്തു പോണന്ന്ന്നൊന്നീല്ലേഏ പാർക്ക്‌ തിന്റെ ആൾക്കാരാണ് ഓഹ ഹ ആഹ അത് വിട്ടിട്ടൊരു കളില്ല എപ്പളും പാർകാണേ അപ്പൊ ഇപ്പളെ കൊണ്ടോ - ആ അതെ ഇവിടെ എന്റെ ഇവരെ കൂടെക്കെ പോവും ഫാമിലി ആയിട്ട് പോവൂലേ അധിക
ഓ ആ ആഹ ആഹ്
അപ്പൊ കഴിഞ്ഞ ആഴ്ച്ച പോയതേ ഉള്ളു ർ ആഹ ആഹ് ആഹ ആഹ അവിടെ വിളി വിളി കേക്ക
ആഹ എന്നെ അമ്മയൊക്കെ സുഖായിട്ട ഇരിക്കുന്നു
ഓ സുഖായിട്ടിരിക്കുന്നു ചേട്ടന്റെ വീട്ടിലാണോ ഇപ്പൊ സ്വന്തം വീട്ടിലാണോ ഇതപ്പോ ഇവിടെ തറവാട് ഇന്താണ് ഇതിപ്പോ എല്ലാർക്കും കൂടി ഇപ്പൊ വേറെ വീട് എടുക്കണം
ആഹ അല്ല സ്വന്തം വീട്ടിലാണോ
ണോ അങ്ങന്റെ വീട്ടിലാണോ നിക്കുന്നേ ആഹ്പ്പ എന്റെ വീട്ടില എനി ക്ലാസള്ളണ്ടേ ആ പോക ണ്ട് ആ പോവലണ്ട് ഇൻക്കിപ്പ ക്ലാസ്ള്ളണ്ട് കുട്ടികള ഇവിടെ അങ്ങനെ ആക്കിട്ട് പോവലണ് ചിലപ്പോക്കെ
ആഹ ആഹ
ഉ ശരിങ്ക ആ ഓക്കെ എന്നാ വിളിക്കട്ടോ ആഹ ശരി